പിന്ന
ആഹ് കേക്കന്ന് എന്തോന്ന ജോലി രാവിലെ ആഹ് രാവിലെ അഹ് മോനയൊക്കെ പള്ളിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നു
ആഹ് നമ്മുക്ക് പിന്നെ രാവിലെ തുടങ്ങുവല്ലേ അടുക്കള തേരോട്ടം
ആഹ് ആഹ് ഇവിടെ രാവിലെ എണീക്ക് പിന്നെ വേ കേഷനെ ആയ കൊണ്ട് കൊറച്ചൊന്ന് റെസ്റ്റ്ണ്ട് സ്കൂളൊറക്കുമ്പോ അങ്ങനെയല്ലല്ലേ സ്കൂള് റക്കുമ്പോ ര രാവിലെ ഒമ്പഹ് മണിവരെ ഒര് ബഹളവാണ്
ഒമ്പത് മണി ആഹ് ഒമ്പത് മണിയ ആകുമ്പോ അവരെ ഒതുക്കിട്ട് ട്ടില്ലേ നമ്മുക്ക് വാക്കുള്ള ജോലികളില്ലേ
ആഹ് അതുവരെ അവര് പോവാാൻ വേണ്ടി ട്ട് അവരെ കഴിപ്പിക്കണം ഇടിയിപ്പിക്കണം ഉം അത് കഴിഞ്ഞ് നമ്മക്ക്ന്ന് ആഹ് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മളങ്കംഅത് വരെ പിള്ളേരോടുള്ള ബഹളം
ഇന്ന വേറെന്താ ഉണ്ട് വിശേഷം രാവിലത്തെ ചായകുടിക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഉം ആഹ് എനിക്കിവിടെ കുക്കറ് വിളിച്ചുന്നുണ്ട്
ആഹ്
കടല ഇരിക്കുന്നു എനിക്ക് പതുക്കെ മതി മോന് ഏഹ് അവര് മോനിക്കൊക്കെ എണീയിക്കുമ്പോത്തേക്കും മോള് രാവിലെ ട്ടൂഷന് പോയി
ആഹ്
ഉം പിന്നെ പത്ത് മണി പത്ത് മണിയക്കെ ആവുമ്പോം കഴിച്ചാ മതി പിന്നെ അത്നോട് ചേ ർന്നെന്നാ ഉച്ചക്കത്ത കഴിപ്പങ്ങ ഉണ്ടാക്കാൻ അങ്ങ് കേറും
ആഹ് മോള് മോള് കഴിച്ചിട്ട് പോഉല അത്
മോക്ക് ഞാൻ രാവിലെ ഓട്സ് എന്തേലും കൊടുക്കും
ആഹ്
അവൊക്കെ വയറ് കാലിയായി പോയ ഗ്യാസളകും അതൊണ്ട് ആഹ് ഗ്യാസിന്റെ ഭയങ്കരഷ്ണമാ പിന്നെ ഛർദ്ദിലായി പിന്നെ അന്നത്തോസം തീരും പിന്നെ മൊത്തം ഛർദ്ദില്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ ചിരി ക്ക്‌ ഓട്സ് കാച്ചി കൊടുക്കുമ്പോം കുഴപ്പ ഇല്ല അതും കുടിച്ചോണ്ട് പോവും പിന്നെ വന്നിട്ട് വരുമ്പോ പത്തുമണി പത്തരൊക്കെ ആവുമ്പഴ്ത്തേക്കും വല്ല കാപ്പി ഉണ്ടാക്കുന്ന അതീന്ന് ഇച്ചിരി ഒന്നാ രണ്ടാ കഴിക്കും.
ആഹ.
എന്താണ്ട് വെക്കേഷനായിട്ട് എവിടെയും പോവാനൊന്നും എറങ്ങിയില്ലേ.
എവിടെയും പോവാനൊന്നും എറങ്ങീല്ല പോണോന്നുണ്ട് അപ്പൊ ഇങ്ങനെ പള്ളിയില്. ക്ലാസ് ആയതൊണ്ട് ഒരു ദെവസോക്കെ എങ്ങോട്ടെല്ലേ ഈ ബീച്ച്. അങ്ങനെയൊക്കെ രണ്ടൂന്ന് പ്രാവശ്യം പെരുന്നാളിനും ഒക്കെ പോയിരുന്നു. ഉം പിന്നെ നിങ്ങള് സിനിമ. ക്കൊക്ക പോവോ അതെ അല്ലാതെ കാണ ടിവിൽ വരുമ്പഴും അല്ലാതെക്ക കാണെള്ള.
ഞങ്ങള് കൊറേ നാളായി സിനിമക്കൊക്കെ പോയിട്ട് പിന്നെ എന്റെ മോന്റെ. കുഞ്ഞിലെ പോയതാ എന്തായാലും ഇത്തവണ വാഴ റ്റു ഭയങ്കര റിവ്യൂ അല്ലായിരുന്നാ.
ആഹ് അതിപ്പോ ഓ ടി ടി റിലീസായി ഹോട്ട് സ്റ്റാറിലുണ്ട്.
ഹോട്സ്റ്റാറില്ണ്ട്. ആ ഞാന് അങ്ങനെ പെട്ടെന്ന് ഹോട്സ്റ്റാറിലൊന്നും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അന്നേരെ ആ ഒരു ഇതില്. മോനിക്കെ പോയ ഓർമ്മയില്ല എന്റെ എളേ മോൻ രണ്ടാമത്തെ മോനിക്കെ.
ആഹ്.
അന്നരത്തേക്ക് അങ്ങനെ ഇക്ക പറിഞ്ഞ് ഒരു കാര്യം ചെയ്യുന്ന നമുക്കൊന്ന് പോവാം അങ്ങനെ വർഷങ്ങളായി. അങ്ങനെ തിയേറ്ററിൽ പോയി എന്തായാലും വാഴ റ്റു കണ്ട്.
ആ എങ്ങനെണ്ട് കൊള്ളാമോ ഞാനും കണ്ട്.
കൊള്ളാം അത് ഒരു വെറൈറ്റി രീതിയിലല്ലേ മൊത്തത്തിലെ.
ആ അത് തന്ന ആദ്യൊരു കോമഡിയോലെ രണ്ടാതൊരു ഇമോഷ്ണലോലേം.
ആ പിന്നെ വേറെ. റ്റിന്ന് പറഞ്ഞാ അവര് നമ്മളെ പോലെ സാധാ ആൾക്കാരല്ലായിരുന്ന അല്ലാതെ സിനിമേല് നിന്ന് വന്ന്. സിനിമ ബാഗ്രൗണ്ട് ഉള്ളവരൊന്നും ആയിരുന്നില്ലല്ലേ.
ഉം അവര് നല്ലോണം അഭിനയിച്ചല്ല പുതിയതായിട്ട് അഭിനയിക്കണ.
അങ്ങന ആ ഒരു രീതിയിലൊക്കെ വെ വച്ചിട്ട് കൊറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം അതിലൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഹാഷിർനെക്കാലും എനിക്ക് കൂടുതൽ ഇഷ്ടം അലനെയ.
ആഹ ആഹ് കൊള്ളാം അവരെല്ലാരെ അ അഭിനയം കൊള്ള പുതുമുഖങ്ങളല്ലേ അവരില്ല റീൽസ് മാത്രം ചെയ്തുള്ള.
പാട്ടൊക്കെ അങ്ങ് ഹിറ്റായില്ലേ നല്ലതുപോല.
ഉം പാ അതില പാട്ടെല്ലാം ഹിറ്റായി.
പാട്ടെല്ലാം ഹിറ്റായി ഉം മെയിനായിട്ടുള്ള. മറ്റേ നമ്മളെ കലാഭവം മണിടെ അയാള് മരിച്ചിട്ട്പ്പ എത്രയൊ വർഷങ്ങളായി. ആ ആ അയാള് പാടി വെച്ച പാട്ട് വരെ ഇതിനകത്ത് ഹിറ്റായില്ലേ.
ഓ അത് തന്ന അത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമി. ട്രെൻഡായിട്ട് ഓരോ ഡാൻസിനും പ ഇതിനും നട ക്കേണ് അന്നൊന്നും ഒരിതില്ല ഇപ്പ വീ ഉം.
ആഹ് ഇ ഇപ്പഴ് എടക്ക് വെച്ച് ഞാൻ ആദ്യ ടൈമില് കേട്ടപ്പ. ഇത് എനിക്ക്പ്പോ സ്വരം കേട്ടപ്പോ മനസ്സിലായി കലാഭവൻമണിടെ ആന്ന്. അന്നേരം ഞാൻ വിചാരിച്ചത്പ്പൊ എന്ത് ഇങ്ങനെ പൊങ്ങി വന്നേ എന്നൊക്കെ ഇങ്ങനെ മനസ്സി വിചാരിച്ചു അന്നൊ ന്നും ഇത്. റിലീസ് ആവുന്നില്ല റിലീസ് ആവാനുള്ള തയ്യാറെടുപ്പ് എങ്ങാണ്ട് നട ക്കുന്നുള്ളു അപ്പോയെത്തേ ക്കുംഫോണില് വരുവല്ലോ എല്ലാം. അന്നേരം ഞാൻ തന്നെ വിചാരിച്ചു ഇത് ഏത് പാട്ടാണ് അങ്ങനെ ഞാൻ മോള ത്ത് പറഞ്ഞപ്പ അവള് സെർച്ച് ചെയ്ത് നോക്കി അന്നേരം അവള് പറഞ്ഞത് കലാഭവൻ മണിന്ന്ർ പറട ആള അവക്കറിഞ്ഞട ആരന്ന് ഞാൻ പറഞ്ഞളട്ത്ത ങ്ങനെ
പത്ത് വർഷത്തോളം ആയില്ലേ
അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ അയാൾ ഇങ്ങനക്ക നാടൻ പാട്ട് എഴുതിയ അഭിന അഭിനയി ക്കേം എല്ലാം ചെയ്യുവായിരുന്നു ഇപ്പ മരിച്ച് അന്നേരം അവളും ചോദിക്കുന്ന ആ പാട്ട് എന്ത പിന്നെ ഇങ്ങനെ വന്ന എന്നൊക്കെ അവളും തിരക്കി അവക്ക ആണെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി ക സിനിമയൊന്നും കാണണ്ട എനിക്ക് വയ്യ അതിനകത്ത് പോയിരിക്കൻ എന്നൊക്കെ പറഞ്ഞു വന്ന ഞങ്ങളനെ നിർബന്ധി ച്ച് കൊണ്ടുപോയി പോയി കണ്ടപ്പോ അവക്കും ഇഷ്ടപ്പെട്ട്. നമ്മള അങ്ങനെ പോവലില്ല എന്നിട്ട് ഇപ്പൊ നീ പറയ ന അടുത്തഏതെങ്കിലു സിനിമ വരുമ്പോ പോണോന്ന് പറഞ്ഞ് നിക്കാ
ഇപ്പൊ ഏതാ രണ്ട മൂന്ന് സിനിമകളൊക്കെ ഇറങ്ങി ഞാനും തിയേറ്ററിലൊക്കെ എന്റെ കല്യാണത്തിന് മുമ്പേ വാപ്പാരോടെയൊക്കെ പോയി കണ്ടിട്ടേള്ളൂ അല്ലാതെ ഇതുവരെയും പോയിട്ടില്ല കൊറെ നാളായി
ഞാനും ആ ഇതാണത് ഈ മോ ക്ക് തിയേറ്ററിൽ പോണന്ന് പറഞ്ഞ് അവളേം കൊണ്ട് പോയ പ്പഴാണ് മോന് ഉണ്ടായിരുന്നന്ന് അന്നാ അവൻക്ക് ഒരു വയസ രണ്ട് വയസ്സോ എങ്ങാണ്ടേ ഉള്ളൂ. അവനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് ഇവന എങ്ങനോ ഇത് ചോദിച്ചു. അപ്പഴത്തേക്ക് അനക്ക് അവന്റെ ആഗ്രഹത്തിന് അവനേും കൊണ്ടുപോയി നീയിപ്പ ഇളയാക്ക പിന്നെ ഒന്നും അറിഞ്ഞുടാ അവനെ കൊണ്ട് പോയി മെനക്കട ആരുന്നു ആടെ പോയിര്ന്ന്
ആഹ് കൊച്ചി ങ്ങള് ഇരിക്കുല്ല കൊർച് ആവുമ്പോ എണീറ്റ് നട ക്കക്ക പോവും പിന്നെ അയ്യോ അവിടെ ആയിരിക്കുന്ന ആൾക്കാരക്കെ ആണെങ്കി ഉം
ഇവന്റെൽ അതായിരുന്നു അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും ഭയങ്കര ബഹ്ളായിരുന്നു കയറിയപ്പോ തെന്നെ സ്നാ ക് എടുത്തൊണ്ട് പോയത്ത് തി സിനിമ ഇൻ ട്രെവെൽ ആവുന്നതിന് മുമ്പേ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെനി ക്ക്യും നിർബന്ധവാ അങ്ങനെ പിന്നെ ഇച്ചിരിനേര അവന്റെടെ മെനക്കട ആരുന്നു പിന്നെ എ എന്നാലും പോട്ട് പിന്നെ അങ്ങനെ എന്തായാലും ഇറങ്ങിയില്ലെന്നും പറഞ്ഞ് പിന്നെ പകുതിക്കൊന്നും ഇറങ്ങിയില്ല അവിടെരുന്ന് കണ്ടിട്ട് വന്നു.
ഉ കേറിയാ പിന്നെ പകുതി വെച്ചിറങ്ങണ ഒരുതണ്ട അത
ആഹ് കൊഴപ്പല്ല എന്താലും നമ്മള് മെനക്കെ ട്ട് ഇറങ്ങീല്ലേന്ന് വിചാരിച്ചു
ഉം
പിന്നെ വേറെന്താണ്ട് വിശേഷം രാവി ല ത്തെ കാപ്പി എന്തുവാ
രാവിലത്തെ കാപ്പി പുട്ടുണ്ടാക്കണന്ന് വിചാരിച്ചിരിക്കണ് ആഹ് ആട്ടിയ മാവൊന്നും ഇല്ല അരച്ച മാവേ.
ആഹ് ആഹ് ഓ എപ്പോഴ ആ ഇവിടെ അപ്പം ഇവിടെ എപ്പോഴും അപ്പോ ദോശയും തന്നെ വേണം രാവിലെ വേറെ എന്തേലുമൊക്കെ തിന്നാൻ ഭയങ്കര പാട ഈ മക്കക്ക് ഉം എന്താ മോക്ക് ക്കോ ആഹ് ഗോതമ്പൊന്നും പിടിക്കത്തില്ല
ഗോതമ്പ ആ ഇവിടെയും ഗോതമ്പ ആണെങ്കി അവർക്ക് പൂരി കഴി ക്കും അല്ലാതെ വേറൊന്നും.
ആഹ് അതാ നമ്മള് രാവിലെ എണീച്ചാ അവള് രാവിലെ അവള് എണ്ണയും കഴിക്കത്തില്ല അവക്ക് ഈ വയറ്റിനൊക്കെ അസ്വസ് ത്ഥതണ്ടാണ്ട് പിന്നെ നമ്മള് നിർബന്ധിക്കത്തില്ല ഈ അപ്പം തന്നെ മിക്കപ്പോ ഒരു അപ്പോ ദോശയോ
ഗ്യാസിന്റെ പ്രശ്നുണ്ടാ മോക്ക്
ഉണ്ടുണ്ട്. ഓക്ക് നല്ല ഓക്ക് കുഞ്ഞിലേ തൊടങ്ങിയാ. അന്നൊന്നും നമ ക്ക് വല്ലാട്ട് അറിഞ്ഞൂടാ. നമ്മള് ആദ്യത്തെ നമുക്കും അറിഞ്ഞൂടാ അവള് പൊറിയില്ലായിരുന്നാ.
ആ
അവക്ക് രാവിലെ എണീറ്റ ഉടനെ എന്തെങ്കിലും വെള്ളവോ ഇതെന്തെലും കഴി ക്ക്യണം. വെള്ളം ന്ന് പറഞ്ഞാ ചായയോ ഇതല്ലെങ്കി കൊർച്ച് വേറെന്തെങ്കിലാ ഹാരായിട്ടോ അതൊരു സമയം കഴിഞ്ഞ് കഴിച്ചില്ലെങ്കി ഭയങ്കര ബുദ്ധിമു
ആഹ് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ.
ആഹ് പിന്നെ ശരിക്ക് ഒത് ആദ്യം ഒന്നും അറിഞ്ഞൂടായിരുന്നല്ലേ. ഇനി ദിവസങ്ങളിലൊക്കെ എണീക്കുമ്പങ്ങ് ശർദിലും അസ്വസ്ഥതയും അങ്ങനെ വയട് കിടി ച്ച് വയറുവേദനയൊക്കെ പറയായിരുന്നു. അങ്ങനെ ഒ ചില്ലറ സ്കാനിങ്യല്ല നടത്തിട്ടുള്ളെ. നമ്മള് ഈ പറയുമ്പരെല്ലാം ഈ കൊണ്ടാേയി കാണി ക്ക്യുമ്പം അവര് പറയും സ്കാൻ ചെയ്യാന്ന് പറയും സ്കാൻ ചെയ്യമ്പം വയറ്റിലെന്തോ ഇങ്ങനെ ചെറിയ കുമിളകള്ങ്ങനെ നിക്കുന്നെന്ന് പറയും.
ആഹ്.
അത് വങ്ങനെ ചെറിയ വേദനയും കാണും കൊഴപ്പവില്ല അങ്ങ് മാറും മാറുംന്ന് പറഞ്ഞു. പിന്നെ ആഹ് അന്നത്തെ പ്രശ്നം ഇപ്പൊ ഇല്ല കുഞ്ഞിലത്തെ പ്രശ്നം ഇപ്പൊ ഇല്ല.
ആഹ് ഇപ്പൊ എവിടാ വയറിന് വേദനയൊന്നൂല്ല. യൂറിൻ പാസെയ്യണേന്റെ അളവ് കൂടും. ന്ന് വെച്ചാ ഒരു ദെ ദെവസം ഒരു പത് ത് പതിനഞ്ച് പ്രാവശ്യം പോവും.
ആഹ് അത് ഒന്നീ മൂത്രത്തി പഴുപ്പിന്റെ കുഴപ്പ ആയിരിക്കും. അതല്ലെങ്കി അവന്റെ മനസ്സിന്റെ ഒരു ടെന്റൻസി ഒക്കെ ആയിരിക്കും.
ആഹ് അങ്ങനെകൊണ്ട്. കാണിച്ച് സ്കാനിങ് ചെയ്യണോന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ സ്കാൻ ചെയ്ത് വെച്ചേക്ക്ണ്. നാളെ ഡോ ട്ടൊള്ളു. എന്തരാണെന്ന് കറക്റ്റ് അറിയതാനും.
അതാ നിയും വെള്ളം കൊടു എപ്പോഴും ങ്ങ് മൂത്രം ഒഴിച്ചൊണ്ടിരിക്കും എനിക്ക് എന്റെ രണ്ടാമ ത്തെ മോന്ക്ക്ണ്ടായിരുന്ന്. പക്ഷേ ഏളയ മോനിക്ക് പൊടിയോനിക്ക്
ആഹ് ഇവന് രണ്ട് വയസിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിര്ന്ന്. അന്ന് സുന്നത്തെയ്ത പ്പങ്ങ് മാറി.
ആഹ് അതിവൻ വന്ന് മു ത്ര ഒഴിക്കും പോയിരിക്കും. പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒരു മൂ അഞ്ച്മിനിറ്റ് കൂടുതലെത്ത ത്തില്ല. പിന്നെ വരും മൂത് അങ്ങനെ ഡോക് ടറിനെ കൊണ്ടോയ് കാണിച്ചപ്പോ ഡോക്ടറർഞ്ഞ് കൊഴപ്പവില്ല മൂന്ന് വയസൊക്കെ ആയിലെ അങ്ങൻവാടിയിലാെ ക്കെ വിട്. അന്ന് വെച്ച് നമുക്ക് നോക്കാം അല്ലാതെ പിന്നെ ഇപ്പഴേ ഒന്നും ഒന്നും വേറെ ബുദ്ധി ഞാൻ എനിക്ക് വേറെ നമുക്കിപ്പോരോ മക്കക്ക് കേക്കുന്നില്ലേ കിഡ്നിയുടെ ഒക്കെ ഓരോ ഇത്.
ആഹ് അങ്ങനെ സ്കാൻ ചെയ്തേല് ഇവനെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് തോന്ന്ണെ കണ്ടിട്ട്. ഇനിയിപ്പ നാളെ കൊണ്ടുപോയി കോണി കാണിക്കുമ്പറിയോ മൂത്രം കൾച്ചെറെയ്യാൻ കൊടുത്തേക്കണം. അതിഞ്ഞി
ആഹ് ചെലപ്പം ചൂട് സമയല്ലേ മക്കള് കിടന്ന് ഓ ടെ വിയർക്കുവല്ലെ ഇപ്പഴ് അവരൊക്കെ നമ്മളേങ്ങ പെട്ടെന്ന് വിയർ ക്കും. അവർക്ക് ഫ്യാനിന്റെ മൂട്ടീന്ന് മാറാ ഒക്കത്തില്ല. ആയിതെല്ലോ ആരിക്ക്യും. അത് തുതിപ്പം കൊഴപ്പവില്ല. അയ്നിവനെ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പവില്ല ഒന്നും ചെയ്യണ്ടെന്ന്, ഓഹ്
ടെസ്റ്റിലൊന്നും കുഴപ്പവില്ലെങ്കിലേ പിന്നെ പേടിക്കണ്ട ഒരു പത്ത് വയസ്സൊക്കെ ആവ്മ്പം മാറും.
അത് തനിയെ അങ്ങ് മാറും. ഇവന് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ് ഒരു ഒരിതിലിരിക്കല്ലേ അവന് കീഴല്. ടി വി ആണു പയ മെയിൻ ആയിട്ട്. അല്ല സ്കൂളിലോ പലേ ക്ലാസിലെ അംഗനവടിലെ അങ്ങനെയൊക്കെ വിട്
ആ ആഹ ഇത് സ്കൂള ളിക് ടീച്ചറിന്റെറെ കൂടെ ചോദിച്ചു അപ്പോഴും കുഴപ്പമില്ലെന്ന് പറഞ്ഞു.
ആഹ അങ്ങനത്തേക്ക് ആ ഒരു വ് കണ്ട് ടി വി കാണാനോ ഫോൺ കാണാനോ വെപ്രാളൊതി